ലോ
ഹലോ കേക്കാവോ? കേക്കാടി എന്തതിനായിന് വഴ കേക്കാം കേക്കാം നിനക് കേട്ടൂടെ? ട്രൻസിൽ പോയിട്ട് എന്തുആയി.
ഇന്ന് ട്രെയിൻസിൽ പോയിട്ട് ഞങ്ങള് നീ പിന്നെ കേയറി പോയില്ലായിന്നോ ബസ്സില്.
ഇല്ല ഞാ മാ ധീരജേന വിളിച്ചപ്പോഴത്തേക്ക് അത് മാത്സില്. നിങ്ങളെന്തോ പേ്മെന്റ് ചെയാൻ നിന്നപ്പോഴാണ് ഞാ ബസ് കറിപ്പോയി. അതുവരെ ഞന് അവിടെ നിക്കായിരുന്നു.
അയ്യോ അപ്പ നീൻ ട്രസില് ട്രെൻസിൽ പോയിട്ട് ഞങ്ങൾ ഒത്തിരി നേരം ഒന്നും നിന്നില്ല. അവിടെ ചെന്നിട്ട് ഞങ്ങ പിന്നെ അവിടെ മറ്റേ ബൈ വൺ കെ ടു ഫ്രീ ഉണ്ടായിരുന്നു. ആ അതൊക്കെ കളക്ഷൻ കുറവായിരുന്നു. പക്ഷെ ആ ഇപ്പഴും ഉണ്ട് പക്ഷെ അതിന്റെ കളക്ഷൻ കുറവായിരുന്നു. ആ ഡ്രസ്സിന്റെ കളക്ഷൻ കുറവായിരുന്നു അങ്ങനത്തെ ഡ്രസ്സുകൾക്ക്. പിന്നെ ഉണ്ടായിരുന്ന ഓഫർന്ന് പറഞ്ഞ നമ്മൾ എടുക്കുന്ന ഡ്രസ്സിൽ ഫിഫ്റ്റി പെർസന്റേജ് ഓഫർ ഉണ്ടായത അതായത്. എഴുന്നൂറ് രൂപയുടെ ഡ്രസ്സിന് മുന്നൂറ്റി അമ്പത് രൂപ നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മതിയായിരുന്നു.
അപ്പൊ എന്തോവാ ബാക്കി രണ്ടെണ്ണം. ഫ്രീ കിട്ടോ?
ബാക്കി അത് അത് വേറെ ഓഫറ്. ഇത് വേറെ ഓഫർ നമ്മൾ ഒരു ഡ്രസ്സ് എടുത്താൽ അത് നമുക്ക് ഫിഫ്റ്റിൻപെഴ്സെന്റെജ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഇത് വേറെ ഓഫറ്.
ഉം ഉം പക്ഷെ ഇവിടെൊന്നും കളക്ഷൻ കുറവായിരുന്നല്ലേ അവിടെ.
ആ കളക്ഷൻ എന്ന് പറഞ്ഞ ആ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ കിടുന്നതിനൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. ബാക്കിഇ മറ്റേ ബൈ വൺ അത് മറ്റേതിനെ ഓഫർ കുറച്ച് കളക്ഷൻ കുറവായിരുന്നു.
അപ്പൊ നീ മറ്റേടുക്കാൻ എന്തായിരുന്നു. മറ്റേ മുന്നൂറ്റ അറക്ഷെ മുന്നൂറിന്റെ എത്ര കിട്ടുന്നേ.
നി എടുത്ത്. അത് ഞാൻ പിന്നെ എടുത്തില്ല. അത് കാര്യംന്ന് വെച്ചാൽ എനിക്ക്ന്ന് വെച്ചാൽ കൊള്ളാം പക്ഷെ എന്നാലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ പിന്നെ മാ ആ ഇല്ല അത്ര എനിക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ഞാൻ തിരിച്ച് മാത്സിൽ വന്നിട്ട്. റ്റ് അവിടെ വന്ന് പിന്നെ ഞാൻ ഡ്രസ്സ് എടുത്ത്. ആ മറ്റെ ഡ്രസ്സ് എടുത്ത്. ഞാൻ നോക്കി വെച്ചിന്ന ഡ്രസ്സ്‌ ഇല്ലേ. അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത്. അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത്. ആ അമ്മക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട്. അത് ലൈറ്റ് കളർ അല്ലേ പിന്നെ വർ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട്.
ഓ ഓ ഓ എന്നിട്ട് നിങ്ങള് എപ്പോ വന്നത്.
നമ്മൾ എന്നിട്ട് പിന്നെ അവിടെ ആറ് മണിക്ക് നക്കാൻ തുടങ്ങിയതാണ്. ഒരു ഇരുപത് മിനിറ്റ്. നിന്നിട്ടാണ് പ്രിയദർശിനി കിട്ടിയത്. അത് വരെ
ആഹ് ആഹ് ആഹ് അങ്ങനെന്നെ ഞാനും അഞ്ചരക്കങ്ങാണ്ട് നിന്നല്ലേ. ആറ് മണിയൊക്ക ആയപ്പോ എനിക്ക് കി
നീം ബസ്സ് കിട്ടി ചിക്കൻ സമൂസ വാങ്ങിയായിരുന്നാ.
ആവായി ചായിച്ച് തൊള്ളായിരംന്ന്
ഇഷ് എല്ലാർക്കും ഇഷ്ടപ്പെട്ടാ ഞാൻ ഇവിടെ ഒരു ആറ്. ആറാരക്കെ ആയപ്പോ എത്തി
ഓ ടീ
പിന്നെ ന്തൊക്കെയുണ്ട്. ആഹ് ഗായത്രി പോയി. പിന്നെ ഞാനും ആവണിയുണ്ട്. അർച്ചന വീട്ടിൽ പോയല്ലോ.
അർച്ചന നിങ്ങളെ കൂടെയാ?
ആഹ് അർച്ചന ഇവിടെ ഇപ്പൊ ഞങ്ങള കൂടെ ഇവിടെ നിൽക്കുന്നത്.
ആഹ് ഷീഗോബലാണ് ഇവിടെ നിക്കുന്നത്
അവള ഇവിടെ എന്തോ വീടെടുത്ത് കുടുംബമായിട്ടന്ന നിന്നോണ്ടിരുന്നെ
അവളുടെ അച്ഛനും അമ്മയും തിരിച്ചുപോയി അവൾ അവർക്ക് അണ്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കുമവിടെ ലോട്ടറി ബിസിനസ്സാണ് അച്ഛന്
ആ
ഓ ഇവിടെ വന്നിട്ടും അവര് ലോട്ടറി ബിസിനസ്തന്നെ അതിന്റെ എന്തോരു സംഭവം ഇവിടെ ചെയ്യുവാരുന്നു. അപ്പൊ അവളുടെ അച്ഛനും അമ്മയ്ക്കും അവിടെ എന്തോ ഒരു ജോലിയായി ട്ട് അങ്ങനെ തിരിച്ചു നാട്ടിലോട്ടുപോയി
ആഹാ അതിനെ അറിഞ്ഞല്ലട്ടോ അച്ചനാപ്പൊ നിങ്ങളുടെ റൂമിലാ അതെ
ആ ഗായത്രിയുടെ റൂമില് ഗായത്രി, ആവണി, അർച്ചനേം
ഓഹ് ഓഹ് നീയും മറ്റേ ആനിയും അല്ലേ
ആഹ് ഞാനും ആനിയാണ് നിക്കുന്നത്.
വേണിയും ഇതു മാറിയല്ലോ.
അദേണി ധീരജ പറഞ്ഞ സ്ഥലത്താണ് നിക്കുന്നത്.
നിളയുടെ അവിടെ
ആഹ് നിലയിയുടെ അവിടെ നിനക്ക് ഡ്രസ്ന്ന് പിന്നെ നോക്കി കൂടായിരുന്നോ മാക്സില് ഓഫറുണ്ടായിരുന്നല്ലേ
എന്തേ പൈസയില്ല നെറ്റില്ല എനിക്ക്
നീ എത്രപ്പ സമൂസ ഞങ്ങള് പിന്നെ ആ ഞങ്ങള് പിന്നെ ഞങ്ങള് പിന്നെ ധീരജയ്ക്കും അവൾക്ക് സമൂസ വേണോന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോ അവിടെ സമൂസ തീർന്നു.
അ ഞാൻ ചെന്നപ്പഴേ തീരാറായായിരുന്നു അവിടെ
ആഹ് കിട്ടിയല്ലോ നിനക്ക്.
എനിക്ക് കിട്ടി ഞാൻ വാങ്ങിച്ചു. കൊള്ളായിരുന്നു.
ഇഷ്ടപ്പെട്ടില്ലേ പതിനഞ്ചുരൂപക്കു ലാഭവല്ലേ.
ആ ടേസ്റ്റ് ഉണ്ടെടി
ആ ചിക്കന്റെ നല്ല ഫില്ലിങ്ങ്
ഉം നല്ല ഇതൊണ്ട് ഫീല്ലിങ്ങൊണ്ട്.
അതാണ് എനിക്കിഷ്ടം ഞാൻ മറ്റേ ക്രീം സ്റ്റോമിൽ പോവാറില്ല ഞാൻ ഈ കടയീന്ന് സമൂസ വാങ്ങിയാണ് തിന്നത്.
ഓ പക്ഷെ ആ നമ്മള് കഴിച്ച സാധനം ടേസ്റ്റ്
സ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ആ നല്ലക്കോ സോഫ്റ്റും നല്ല ചി ഒക്കെ നല്ല കോണ്ടിറ്റി ഉണ്ടായിരുന്നു ആ സാധനം കഴിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതുകാരണം ആ നല്ല മാസ് സാധാപഫ്സ് ചിക്കൻ പഫ്സ് പോലെ ഒരിതല്ല
ആം
വേറൊരു ടെസ്റ്റ്
ആഹ്
നാളെ എനിക്കിനിയിരുന്ന് എഴുതണം കേസ് സ്റ്റഡിയൊക്കെ അതുകഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം എന്റൊരു ഫ്രണ്ടിന്റെ ചേട്ടന്റെ കല് ഇത് റിസപ്ഷൻ ഇവിടെ സഫേല്. അപ്പൊ അയിന് വിളിച്ച അയിന് പോണം ഇനി വൈകുന്നേരം
ആഹ് ആഹ് ആഹ്
നിക്കെന്ന്
അതിനുപോയിട്ട് അപ്പൊ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാലോ നാളെ പഴേ ഫ്രണ്ട്സിനെയൊക്കെ
ആ സ്കൂളിലേ എല്ലാരേയും മീറ്റ് ചെയ്യാം.
ആം
അങ്ങനെ ഇരിക്കുന്നു നീയെല്ലം എഴുതികഴിഞ്ഞ കേസ്
ആ ഞാൻ കേസല്ലാം എഴുതി തീർന്ന് ഇനി റെക്കോർഡ് എഴുതാൻ
റെക്കോഡ് എന്തോ ആ എഴുതി
റെക്കോഡ് ഞാൻ അ പത്ത് പോസ് ആന്റിനേറ്റർ എഴുതി പിന്നെ അഞ്ച് പോസ്നേറ്റൽ എഴുതി
ഉം
ആ പിന്നെ രണ്ട് ഇൻട്രാനെറ്റിൽ എഴുതി
ആ ഞാനാകെ അഞ്ച് ആന്റിനേറ്റലും ഒരു പോസ്നേറ്റലും ആണ് എഴുതി വെച്ചോണ്ടിരിക്കുന്നെ
അത് ഞങ്ങക്ക് ബിസ്മി എല്ലാം ഇ ബിസ്മി എല്ലം എഴുതും. അപ്പൊ ബിസ്മി എല്ലാ ഗ്രൂപ്പിൽ ങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും അവൾ എഴുതുന്നത്.
ഓ ഓ ഓ
ഞങ്ങൾക്ക് വേറെ ഇതില്ല ഞങ്ങൾക്ക് അത് നോക്കിങ്ങ് എഴുതിയാ മാത്രം മതി
ഓടി എനിക്കിനി ഇട്രാനേറ്റല് കിടക്കുന്നു ന്യൂബോണകൾ ഇറർനെറ്റ് ഞാൻ പക്ഷെ, ആ ഡിസീസ് ആസ്പെക്ട് ഇരുന്ന് എഴുതി മുക്കാലും മറ്റേ വീട്ടിരിന്ന സമയത്ത് ബാക്കി എഴുതിയാ മതി നാളെ ഇരുന്ന് എഴുതാന്ന് വിചാരിക്കണ്.
ആഹ്
ഓഹ് ഇന്ന് ഈ രാത്രി ഇരുന്ന് ന്യൂബോൺ കേട്ട് വരാൻ പറഞ്ഞാണ് പിന്നെ എനിക്ക് മടിയായി ഞാ ഇതേ അവിടുന്ന് കിട
ആ ബെസ്റ്റ് അപ്പഅപ്പൊ ഇന്ന് ഫുള് റെസ്റ്റ് യെന്നെ എക്സാം എഴുതിയന്റെ ക്ഷീണം
ഇന്ന് റെസ്റ്റ് സ്ക്കീണം ക്ഷീണം ക്ഷീണം ഇങ്ങനെ ഉണ്ടായിരുന്നു എക്സാം.
അയ്യോ! എക്സാമിനെ കുറിച്ചൊന്നും പറയണ്ട ഞാൻ എന്തോ പറയേ എനിക്ക് മറുപടികളില്ല പഠിച്ചതെന്ന് പറഞ്ഞാ ആതന്നെ നല്ലോണം അറിയാവുന്ന മറ്റേ പ്രിൻസിപ്പൽസ് എലമെൻസ് ഉണ്ടല്ലോ മാനേജ്മെന്റിന്റെ.
അഹ അഹ അതാകെ എത്ര ആറ് മാർക്കിന്റെ കൊസ്റ്റ്യൻ
ആ അത് നല്ലതുപോലെ അറിയ നാഎൻ മിച്ചാ നമ്മളെ ഉള്ളില്ള്ള രീതില് നമ്മ്
നമ്മക്ക് എഴുതാ ഹെഡ്ഡിങ് ആ ഹെഡ്ഡിങ്ങ് അറിഞ്ഞാ മതിയായിരുന്നു
ആ ഹെഡിങ്, ആ മാത്രല്ല ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആ എനിക്ക് ഇൻക്യഅതെങ്കിലും എഴുതാൻ കിട്ടിയല്ലോ എന്നുള്ള, അതെഴുതി
മാനേജറൊക്കെ എന്തരാ കണ്ട എഴുതി വച്ചിട്ടുണ്ട്
എഴിതിവെച്ചിട്ട്ണ്ട് പിന്നെപ് പേൾചാർട്ട് ആ മറ്റേ ബെല്ലാ മാമിന്റെ ഡയഗ്രാം എഴുതിവെച്ചിട്ട്ണ്ട്
ആ മറ്റേ എ, ബി, സി, ഡി, അതാ
ത്തി ആഹ് അത് അതിൽന്ന എനിക്ക് ആരും അങ്ങോട്ട് അതില് തന്നെ ഇങ്ങനെ ആരോ അങ്ങോട്ട് ഇങ്ങോട്ടും ചെറിയരു സംശയം ഉണ്ടെർന്നു അപ്പോ ഞാൻ എന്റെ ഇഷ്ട്ടത്തിന് ഒരു ആരോ ഇട്ടിട്ട് വെച്ച്. പിന്നെ വേറെ എന്തായിരുന്നു കൊസ്റ്റൻ അതില് തന്നെ?
പർട്ട് കഴിഞ്ഞിട്ട് പിന്നെ മറ്റ എന്താ എം. ബി. ഒ
ആ എം. ബി. ഒ. എം. ബി. ഒ കുറച്ചൊക്കെ അറിയാം. അയിന്റെ അവരിലെ ഡിസൈന്റെ സെറ്റ് ഗോൾസിന്റെ സെറ്റ്സ് എന്നൊക്കെ പറഞ്ഞ സ്റ്റെപ്സ് ഉണ്ടല്ലോ നമുക്ക്
ആഹ് ആഹ് ആഹ്
അതൊക്ക അതൊക്ക കുറച്ചറിയണം. അങ്ങന അതൊ ഒക്കെഎഴുതി വെച്ച് പിന്നെ തിയറിഓഫ് മോട്ടിവേഷൻ എനിക്കറിയത്തില്ല
എനിക്ക് അറിഞ്ഞൂടായിരുന്ന് കാരണം ഞാനാണെങ്കി ഫസ്റ്റാ ആ ഫസ്റ്റ് ചാപ്റ്ററും മഞ്ജു മാമിന്റെ ചാപ്റ്ററിനെ സ്കിപ്പ് അടിച്ചാണ് വന്നത്. അവിടെ വന്നിട്ടാണ് ഞാൻ ഇത്തിരി മ അതും കണ്ട് പഠിച്ച കളക്റ്റീവ് ബാർഗെനിങ്ങും പിന്നെ നിങ്ങളെന്തോ പറഞ്ഞന്ന ഗ്രൂപ്പ് ഡൈനാമിക്സ് ഔടെ വന്നിട്ടാണ് നൈറ്റ് ഇച്ചിരിഎങ്കിലും കേട്ടത്, ഞാൻ രണ്ട് സ്കിപ്പ്
ആഹ് ആഹ് ഈ എന്തുവാ ഈ തിയറി ഓഫ് മോട്ടിവേഷൻ അറിയത്തില്ല. അപ്പൊ ഞാൻ ഓർഗനൈസേഷണൽ ബിഹേവിയർന്
ഇല്ല ഞാൻ ചോദിക്കിട്ട്. ഫസ്റ്റ് എസ് അറിയായിരുന്നാ സൂപ്പർ വിഷ്യൻ
ഇല്ല അറിയത്തില്ല. അത് ഞാൻ മൊത്തം ഡയറക്റ്റങ് എഴുതി
സൂപ്പർവിഷനും ഗൈഡൻസും കൂടെ ഞാൻ എന്തുവാ രണ്ടും ഡിഫറൻസിയേഷന് പഠിച്ചോണ്ട് വന്നേരുന്നു അപ്പൊ ആണ്ടയ എത്ത് എടക്കന്ന്
ഞാൻ അത് ഡയറക്റ്റിങ്ങാണ് ഫുൾ എഴുതിയത്
ആ ഞാൻ സ്വന്തമായിട്ട് സൂപ്പർവിഷന്റെ ഡെഫിനേഷൻ ഉണ്ടാക്കി അയിന് എന്തൊക്കെയാ എന്തായിരുന്നു പ്രിൻസിപ്പിളും എല്ലാ സ്വന്തമായിട്ട് ണ്ടാക്കിയെ ക്കൈപക്കാ വിഷ്ണു സാറെ അത് വായ മിക്കാറതിന്റെ പേര് വിളിക്കും
അല്ല വിഷ്ണു സാറേ ഇത് വായിക്ക ഇല്ല കാര്യം ഇത് സാറിന്റെ സബ്ജക്ട് അല്ലാത്തത് കൊണ്ട് സാർ ഇത് വായിക്കില്ല. മറ്റേതൊക്കെയാണ് വായിക്കുന്നത്
ആഹ് എന്നാലും വായിച്ചാല ഞാൻ കൊറെ ടൈപ്സ് ഒക്കെ ഉണ്ടാക്കി എഴുതി എന്തരും ഓപ്പൺ ക്ലോസ് എന്നൊക്കെ എനിക്കറിയൻ വയ്യ
ഇത് ഞാൻ ഡയറക്റ്റാണ് ഫുൾ എഴുതിയത് പിന്നെ ആ തിയറി ഓഫ് മോട്ടിവേഷൻ ഞാൻ എന്തോ ചെയ്ത് ഈ ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ തിയറി അതായത് ഓഗനൈസേഷൻ ബിഹേവിയറിന്റെ തിയറി എന്തുവാണ് നമ്മളെ മാനേജ്മെന്റിന്റെ തിയറി ഇല്ലേ മാം പഠിപ്പിച്ച ക്ലാസ്സിക്കല് ന്യോ ക്ലാസിക്കല് മറ്റേ മോഡേൺ തിയറി ഈ സെയിം സാധനമാണ് ഈ ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ തിയറി
ഞാഞാ ഈ ഓർഗൈസേഷണൽ ബിഹേവിയർ അഞ്ചു മാമിന്റെ ചാപ്റ്റർനുള്ള അല്ലേ
ആ അഞ്ചു മാമിന്റെ ചാപ്റ്റർ ആണ് അത് സെയിം ഇതാണ് അപ്പം ആഹ് അപ്പൊ അത് ഓർമ്മയണ്ടന്ന് പിന്നെ അതേപോലെ തന്നെ ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ ശ്രേയ വന്നിട്ട് പറഞ്ഞ് ഈ മോ ട്ടിവശൻ ചോദിക്കത്തില്ലന്ന് പറഞ്ഞു കാര്യം ആഹ് മാസിയോസ അപ്പ ഞങ്ങൾ എന്ത്‌ ചെയ്ത് ഈ മോട്ടിവേഷൻ ചോതികത്തില്ലന്ന് പറഞ് ഐശ്വര്യ എടുത്തു വെച്ചപ്പ ഐശ്വര്യ അന്നരം പറഞ് എഡീ മോട്ടിവേഷൻ എല്ലാംമറ്റ് തീയറിയില്ലേ മാസിലോ സൈറാക്കിയരു താഴെ അതെനിക്കി ഇത് കണ്ടപ്പോ അതാണ് ഓർമ്മ പോന്നത് അപ്പൊ ഞാൻ അതോണ്ട് അതും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് അതിയന്നെ എനിക്ക് എല്ലാം അറിഞ്ഞുടെയിരുന്നു
ആകെ മോട്ടിവേഷൻ ഞാൻ സ്വന്തമായിട്ട് എഴുതിയ ഡെഫിനേഷൻ മാത്രേ എഴുതിയുള്ളൂ പിന്നെ എനിക്ക് പൊട്ടത്തരം എഴിതിവെക്കാൻവയ്യാത്തോണ്ട് ഞാനൊന്നും എഴുതിയില്ല
ഞാൻ എന്നിട്ട് എഴുതി വെച്ചെന്ന് പറഞ്ഞാ മാസ്റ്റേർസ് സയറാക്കിയാന് എനിക്ക് എല്ലാം അറിയത്തില്ല അപ്പ അതിന്റെ ബേസിക് നീഡ്സ് ആണല്ലോ ഫുഡ് വാട്ടർ ഷെൽട്ടർ പിന്നെ ലവ് സെക്യൂരിറ്റി ഫിസിയോളജിക്കൽ നീഡ്സ് അങ്ങനെ എന്തൊക്കെയ അവിടെ ഇവിടെ ഓർമ്മണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ എഴുതി വച്ചത് അല്ലാതെ എനിക്ക് അറിഞ്ഞുടാ
ഓവാ ഓവാ എനിക്കൊന്ന് അറിഞ്ഞൂടായിരുന്നു അവരുടെ ചാപ്റ്ററിന നാൻ നോക്കിയിട്ടില്ല
ആഹ് ഡയാലി എന്തായാലും ഇന്നത്തെ എക്സാം നല്ല അടിപൊളി എക്സാം ആയിരുന്നു അണ്ട് കുഴപ്പല്ല
ബെല്ലാമൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞാര്ന്നതല്ലേ നിനക്കൊന്നും അറിഞ്ഞൂടാ ഒന്നുംഅറിഞ്ഞൂടാന്ന് എനിക്ക് അറിയാം
അറിഞ്ഞു അറിഞ്ഞുടങ്കി അങ്ങ് അറിഞ്ഞുടാത്ത രീതിയിലങ് പോയാ മതി അല്ലാതെ നിങ്ങള് ഒന്നും ചെയ്യാൻ നക്കരുത് എന്ന് ഓൾറെഡി മാം നമുക്കൊരു മുന്നറിപ്പ് ഡിസ്ക്ലൈമർ തന്നിട്ടുണ്ടായിരുന്നു
പക്ഷെ ഞാൻ ഉണ്ടാക്കി എഴുതിയായിരുന്നേ
എ സ
ആ അതും ആ വിഷ്ണു സാറിന്റെ പോഷൻ അങ്ങേര് എന്ത് ചെയ്യ എന്തോ എസ്സെയ് ആയോണ്ട് പിന്നെ എനിക്ക് വിടാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇരുന്ന് ഒണ്ടാക്കി എഴുതിയത്
അതാണ് എല്ലാരും അങ്ങനെ അങ്ങ് എഴുതി വെച്ചത് പക്ഷേ ഒന്നും ഇല്ലെങ്കിൽ അങ് എഴുതാമല്ലോ
ആഹ് അല്ലങ്കി നമക്ക് ഇറങ്ങുമ്പോ ഒരു സമാതാനം എസ് എന്തേലോക്ക എഴുതി രണ്ട് മൂന്ന് മാർക്ക് തരുവായിരിക്കുന്നുള്ളൊരു സമാധാന ഒന്നും എഴു
ആഹ് അത് അത് ശരിയാ ആഹ് പിന്ന ശരിയടി എന്നാ ഓക്കെ
കയിഞ്ഞാ
ആഹ്
ഓക്കെ ഓക്കെ ശെരി എന്ത് കട്ടാവാത്ത
കട്ടു ആവുന്നില്ല
കട്ട ആവാത്ത എന്താടി
കട്ടാവുന്നില്ല
അതെന്താ
അറിയാം വയ്യ നോക്കട്ടെ ചിലപ്പോ നെറ്റിന്റെ ഇഷ്യൂസ് ആയിരിക്കും
ഇല്ലെങ്ക